ആഹ് പറഞ്ഞോ കേക്കാം
സുഖവാ
ആഹ് അതെയതെ സുഖായിട്ട് പോവുന്നു
ആഹ് നമ്മളിപ്പൊ എനിക്കിപ്പോ കുറച്ച് സംശയങ്ങളെ കുറിച്ചായിരുന്നെ പായസങ്ങളെ കുറിച്ച് കുറച്ച് സംശയം ഉണ്ടായിരുന്നു
ആഹ് പറഞ്ഞോ
ഇപ്പ പായസങ്ങള് എന്ന് പറയുന്നത് നമ്മള് ചെറുപയറു പായസം അതേപോലെ തന്നെ സേമിയ പായസം അരിപ്പായസം പരിപ്പ് പായസം അങ്ങനെ കൊറേ പായസങ്ങള് ഉണ്ടല്ലോ
ആഹ്
അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്ന സേമിയ പായസമാണ്
ഓക്കെ
അപ്പൊ അപ്പൊ ഈ സേമിയ പായസണോ അതേപോലെ തന്നെ ഈ ചെറു പയർ പായസവും വരുന്നുണ്ട് അപ്പൊ വീട്ടിൽ എല്ലാർക്കും ചെറു വേറ പായസവും എനി സേമിയ പായസമാണ് ഇഷ്ടം അപ്പ ഞാന ഇവരോട് പറഞ്ഞു സേമിനെ കാ നല്ല എന്ത പരിപ്പിനക്കാട എന്താണ് മറ്റേ ചെറുപയറിനെക്കാട്ടും നല്ലത് സമിയ പായസമാണന്ന് അപ്പൊ ഏതാണ് സത്യത്തില് നല്ലത് ചെറുപയറാണോ അതോ സേമിയ പായസംമാണോ
ചെറു വേറാണ് കുറച്ചുകൂടെ നല്ലത് കാരണം എന്താ വെച്ച കഴിഞ്ഞാല് ഈ ഹേമിയ ഒക്കെന്ന് പറഞ്ഞു കഴഞ്ഞല് അത് ഈ ബാക്കറ്റിലായിട്ട് വരുന്നതന്നേ അതെ
സേമിയ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അത് മൈദയാണോ
അത് കാ കറക്റ്റ് മൈദ ഉണ്ട് എലൂടെ വേറെ കുറ എന്തൊ മിക്സും കൂടെ ഉണ്ട് അപ്പൊ ഇതന്ന് പറഞ്ഞഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കുന്നു അതാണ് നമ്മൾ അറിയുന്നുല്ല അപ്പൊ ആ എന്താ പറയാ അത്ര നല്ലതല്ല അന്ന് അയത് സേമിയ പായസ അത്ര മോശംന്നല്ല കാരണം നമ്മളിപ്പോ എന്ത ഒരു ഫംഗഷൻ ത്താല വള അധികം ഉണ്ടാവുകന്നെങ്കിൽ സേമ്യ അല്ലെ അടുപ്രഥമൻ
ഇതിപ്പോ സേമിയയിലൊക്കെയാണെിൽ നമ്മൾ പാലും ചേർക്കുന്നുണ്ട് പക്ഷെ നമ്മള് ചെറുപയറിലാണെങ്കിൽ വേറെ കൂടുതലായിട്ടും ചേർക്കുന്നില്ലോ പാലൊന്നും ചേർക്കുന്നില്ലോ തേങ്ങാ പാലല്ലേ വിരണള്ളൂ അത് നക്ക് പാണ്ട്
ഉം
മറ്റേതിലാണ ഇപ്പൊ പാലിന്റെ ഉണ്ട് ഓക്കെ പാലിന്റെ കുറെ ഇതുണ്ടാവും അതെ അതേപോലെ തന്നെ ചെറുപയർ
ചെറുപയർ പായസം നമ്മുൾ കഴഞ്ഞാട്ട്
ആണോ
അതെ ഉം
ഉം ഉം ചെറുപേർ നമ്മൾ വെല്ലമാണോ യൂസ് ചെയ്യുക ഉപയോഗിക്കുക
ആ ചറ പായസത്തില് വെല്ലിട്ട് യൂസ് അങ്ങനെണ്ടാക്ക അപ്പം ഇതാണ്ട് നമക്ക് ഉണ്ടാക്കാം
ആഹ്
ഉം
പിന്നെ അതേപോലെ തന്നെ വേറെന്ത് പായസ ഉള്ളത് സാധാരണ
ഉം സാരണ ഇപ്പ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ പറഞ്ഞ പോലെ സേമിയ അടപ്രഥമൻ ഇന്റെയൊക്കെ ഇപ്പൊ ശമീക്കായാലും ഇപ്പൊ എന്താ അതിന്റെ റെഡിമേട ഈ ഇതത് വർത്തിട്ടുള്ളതെന്നെ വരുന്നുണ്ട്
ആഹ്
ഉം അപ്പൊ നമ്മുക്ക് എന്ത് ചെയ്യ അ സുഖമാണ് ഉണ്ടാക്കാൻ കാരണം കുഴന്ത അതേപോലെ അട പ്രഥമന അ അതിന്റെ പാക്ക് വരുന്നുണ്ട്
ഉം
ഉം അതുകൊണ്ട് ഈ സേമിയ അടപ്രദമനോക്കെ ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ് അതുകൊണ്ടാണ് ഇപ്പോ ഒരു ഒട്ടുമിക്ക എന്തെലും അതായത് ഇപ്പൊ എന്തെങ്കിലു ഒക്കെ ഒരു ഫങ്ക്ഷൻ വരുവാണെൽ ഒന്നെങ്കി അവിടെ ഉണ്ടാവുന്ന സേമിയാ അല്ലെങ്കി അട പ്രഥമനാണ്.
സേമിയാണ്. പക്ഷെ ഈ തിരുവനന്തപുരംകാരുടെ ഒക്കെ സദ്യ നമ്മള് കണ്ടിട്ടില്ലേ അതിലൊക്കെ ഇഷ്ടം പോലെ പായസം ഇങ്ങനെ അല്ലെ പക്ഷെ നമ്മടേ ഒരു മലബാർ ഏരിയയിലൊന്നും അങ്ങനെ കൊറെ പായസങ്ങളൊന്നും കണ്ടിട്ടില്ല അതെന്ത അങ്ങനെ? അത് ഓരോ ഏരിയകള്ടെ
ഏഹ് അതെ അതെ അത് ഏരിയയുടെ ഒര് ഇതാണ് കാരണം നമ്മുടെ ഇവിടെക്ക് ഒന്നും അങ്ങനെ എന്താ പറയാ മാ ഭക്ഷണത്തോട് താല്പര്യായിട്ട് കൊറച്ച് പേരെ ഉള്ളു അതായത് കൊറവാണ്. പഷേ അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറച്ച് കൂടുതലുവാണ് ഭക്ഷണത്തോടൊരേലെവലായിട്ട് എന്തേലും പായസങ്ങളും തുവെ താല്പര്യം കുറച്ച് കൂടുതലാണ് എല്ലാർക്കും.
പിന്നെ അവര്ടെ ഒരു മീൻസ് തിരുവന്തപുരത്തൊക്കെ നമ്മള് സദ്യ കഴിക്കാൻ വേണ്ടി പോയാല് അവിടെ എന്താണ് കൂടുതൽ മധിരുള്ള കറികളക്കെ കാണാം. പക്ഷെ നമ്മടെ മലബാർ ഏരിയയിലക്കെ വരുമ്പോ നല്ല എരിവുള്ള കറികളും നല്ലെ അല്ലെ പുളിയുള്ള കറികളും അങ്ങനെ ഒക്കെ കാണാം പക്ഷെ മറ്റ് ഒ മറ്റേ തിരുവൻന്തപുരം കാരുടെയൊക്കെ നോക്കുമ്പോ ഭയങ്കരമായിട്ട് മധുരവുള്ള കറികളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ആന്താണ് അവരുടെ ഒരു
അത്രെ ചാ ആ പാ എന്താ പറ മ്മടെ ഏരിയയുടെ ചെറിയൊരു അങ്ങനെയുള്ള വ്യത്യാസം വെര്ന്ന്.
ആ എന്ന ഓക്കെ
കരണം അവിടയാണാ ഭാഗത്തോ ട്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അധികം അങ്ങനാരും എരിവൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല.
കാലാവസ്ഥയുമല്ലെ ഇതൊ
അതെ കാരണം നമ്മളെ ഇ അവ തോനെ മലബാർ ഏരിയയിലോട്ടാണ് അധികം ഈ പറഞ്ഞ എരിവവും കാര്യങ്ങളൊക്കെ അധികം യൂസ് ചെയ്യുന്നൊര് ഉള്ളത്.
ആഹ് ഹാ.
ആ.
പിന്നെ നമ്മള് സ് വൈകുന്നേരൊക്കെ ഇങ്ങനെ നമ്മള് ചിലരൊക്കെ ഇങ്ങനെ ചപ്പാത്തി കഴിക്കുന്നു. കൂടുതലായിട്ട് ചോറ് കഴിക്ക്ന്നില്ല. അതക്കെ വരുമ്പോ നമ്മുടെ തടിയൊക്കെ കുറയുന്ന ഒരു ഇതൊക്കെ ഉണ്ടോ അങ്ങനെയക്കെ?
ആഹ് അത് ഇണ്ട് കാരണം എന്താ ച്ച് ഴിഞ്ഞാല് ചിലപ്പോ ഈ പ ഷുഗറ് അതേപോലെ ങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവുല്ലോ.
ആഹ്.
ആഹ് അതക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അവരോടൊക്കെ ഇപ്പ ദാ ഡോക്ടർക്ക് ഡോക്ടറെ കൺസ് ൾട്ടെയ്യാൻ പോയാല് ഡോക്ടർസ് പറയുന്നത് പരമാധി ചോറ് കുറക്കാനാണ് പറയ.
ആഹ് ഹ.
ന്തോ ഒരു മാതി വീറ്റിൻ്റെ ഐറ്റംസ് അതായത് ചപ്പാത്തി അതല്ലങ്കി ചപ്പാത്തി വെച്ചിട്ടുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റം ഏഹ് ട്രൈ ചെയ്യാനാ പറയാ ആരും.
പാമക്ക ഉപ്പേരിയൊക്കെ നമ്മള് കഴിക്കുന്ന കൊണ്ട് നമ്മുടെ ആരോഗ്യൊക്കെ നന്നായിട്ട് അല്ലെ വരുവോ അങ്ങനെ? അതിനൊക്കെ നല്ല പോഷക അ ഇതുണ്ടോ?
ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് അതിലെ ആ ഇപ്പൊന്നു പറഞ്ഞാ അയൺ കണ്ടന്റ് കൂടുതലല്ലേ ഇള്ളേ ഇപ്പ അതൊണ്ട് അതെ നല്ല ആ അതെ അതേ അതുകൊണ്ട് നല്ലതാണ് ഹെൽത്തിന് എന്തുകൊണ്ടും നല്ലതാണ്
ഈ പാവക്ക വേവി ച്ചാണ് വേവിച്ചാണോ കഴിക്ക അതോ നമ്മളിങ്ങനെ ഫ്രൈ പോലെയായിട്ട് അങ്ങനെ കഴിക്കുന്നതാണോ ഏതാ നല്ലത്
അത് പ്രൈയോലെ കഴിക്കുന്നതും നല്ലതാണ് പറഞ്ഞതല്ലാണ്ട് ഇപ്പറഞ്ഞ പോല വേവിച്ച് കറിയോ അല്ല എന്തെങ്കിലും തോരോനേ അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കലും നല്ലതാണ്
പിന്നെ എനിക്ക് പിന്നെ വെ സംശയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് തടി കൂടണം. അപ്പൊ ഈ തടി കൂട്ടാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്
തടി കൂടാൻ പറ്റിയ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിനക്ക് ആ വാഴപ്പഴമൊക്കെ രാവിലെ കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ ഇപ്പൊ ഈ നട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവല്ലോ അ ഒക്കെ രാവിലെ കഴിക്കണം
തടി വെക്കും
ആ അതൊക്കെ രാവിലെ കഴിക്കുന്നത് നല്ലതാ
വെള്ളത്തിലിട്ടിട്ടാണോ വെള്ളത്തിലി ട്ട് കഴിക്കുന്നു അങ്ങനെ
ആഹ് വള്ളത്തിലി ആ വെള്ളത്തിൽ അതില് ആ ചിലതൊക്കെ വെള്ളത്തിലിട്ട് കുറച്ച് അതായത് തലേന്ന് രാത്രി വെള്ള ലിട്ടുവെക്ക
സോക്ക് ചെയ്തിട്ടല്ലേ നനച്
അതായത് രാവിലെ കഴിക്കുക
ഉം ഹും
മ്മ് അതെക്കെ തന്നെ
എല്ലാം നല്ലതായിരിക്കും അല്ലെ
അതെ അതെ അതെ
ഇനി നന്നായിട്ട് ആ ഫുഡ് ഭക്ഷണത്തില് ക്രമീകരിച്ചിട്ട് തടി വെക്കുന്നത് എങ്ങനെന്ന് അറിയത്തില്ല
ഭക്ഷണത്തില് ആ അതേപോലെ ഇതും കഴിക്കാ പിന്നെ നമ്മള് ഇത് കഴിക്കുമ്പോൾ എന്താ ചോറ് കഴിക്കുകവാണെങ്കിൽ തന്നെ അതൊരു ലിമിറ്റ് വെച്ച് കഴിക്കാതെ എന്നാലും നമുക്ക് വേശപ്പ് ഉണ്ടാവും എന്നാലും നമ്മളെന്ത് ചെയ്യാണ് അതിനനുസരിച്ച് ഓവർ കഴിക്കരുത്
ഓവർ കഴിച്ച തടി കൂടുതൽ നന്നായിട്ട് വെക്കത്തില്ലേ അങ്ങനെ പറ്റില്ലേ
അങ്ങനെ വെക്കും പക്ഷെ അത് നമ്മുക്ക് എന്താ പറയാ ലിമിറ്റ് ആ ഒരു കറക്റ്റ് ഇതില അങ്ങ് പോവവാണെങ്കില് നമ്മക്ക് എന്താ പറയാ ഈ ചിലരുണ്ടാവൂലെ ഈ നര യൊക്കെ വെച്ചിട്ട് ഭയങ്കര കാണുമ്പോ പിന്നെ നമുക്കരു ആ ഒരു ആ അതെ അപ്പൊ അത് ഒന്നും ആകൂല്ല നമ്മ നമ്മെന്താ പറയല്ല കറക്റ്റ് ലിമിറ്റ് വെച്ച് പോവുകവാണെങ്കിൽ നമുക്ക് ഈകറക്റ്റ് കറക്റ്റായാ ഒരു വെയ്റ്റ് കൂടും കറക്റ്റ് ആ രീതിയിലുള്ള വെയ്റ്റ് നമുക്ക് കൂടും അത് നമുക്ക് എന്താ പറയ ആ ഒരു പ്രായത്തിൽ നമുക്ക് ദോഷായിട്ട് വരില്ലല്ലോ
നമ്മളിപ്പോ ഈ മത്സ്യങ്ങളും അതേപോലെ തന്നെ ചിക്കനും ഒക്കെ ഇപ്പം മാസത്തില് എത്ര എത്ര വട്ടം കഴിക്കണം എന്നൊക്കെയാ പറയാ ഒരു മാസത്തില ഒരു വ ഒന്നോ രണ്ട് വട്ടോ അങ്ങെന്തെങ്കിലു മെക്ക കണക്കുണ്ടോ നമ്മുടെ ആരോഗ്യത്തിന് നല്ല രീതിയിൽ നന്നായിട്ട്
അങ്ങനെ കണക്കല്ല പക്ഷെ എന്താ പറയാ ആഹ് നമ്മള് ഇത് ഓവറാവരുത് എന്നാലും നമുക്ക് ഡെയിലി കഴിക്കുന്ന കൊണ്ട് കൊഴപ്പന്നുല്ല കാരണം നമ്മള അതനുസരിച്ച് എക്സൈസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്ക നമുക്ക് ഡെയിലി കഴിക്കുന്നത് കൊണ്ട് കൊഴപ്പ ന്നില്ല പക്ഷെ ആ സമയത്ത്ന്ന് മത്തൊരു കാലത്ത് ഈ പറഞ്ഞ പോലെ നമ്മുക്ക്ഡെയിലി ഈ പറഞ്ഞ നോൺവെജ് ഒക്കെ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ച് എക്സസൈസും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല അതാണിപ്പോ ഓരോ വരാൻ കാരണം
ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് എ പ്പോഴും ചിക്കനൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ
അത് അതാ ഞാൻ പറഞ്ഞത് കഴിക്കുന്ന കൊണ്ട് കുഴപ്പമില്ല നമ്മിപ്പോ അതിനനുസരിച്ചുള്ള എക്സസൈസും കാര്യങ്ങളുക്കെ ചെയ്യുവാണെങ്കിൽ
കൊഴപ്പില്ല ഇതൊന്നും വരാനുള്ള അ വരില്ല എന്നല്ല വരാനുള്ള സാധ്യത കുറവാണ് അ സമയം നമ്മള് ഈ എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മള് ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യവാണെങ്കില് പറഞ്ഞതുപോലെ വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഈ ഫാറ്റ് ഓവറായിട്ട് എന്താ നമ്മുടെ ശരീര ത്തിലേക്ക് എത്തുന്നൊണ്ട്
പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ ആരോഗ്യം ആഹ് ആഹ് അതായത് നമ്മളെ ബോഡി ഇതിനനുസരിച്ചുള്ളത് ഏഹ് ആഹ് വ്യായാമം ഒന്നും ഇല്ലെങ്കില് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്
പിന്നെ ഈ തൈരൊക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതെന്ന് പറയുന്നുണ്ടല്ലോ
ആഹ് അത് നല്ലതാണ് ആഹ് നല്ലതാണ് നമ്മളിപ്പോൾ കാരണതിന് ചോറ് കഴിക്കുമ്പോ അതിന്റെ കൂടെൊക്കെ കഴിക്കുന്നത് നല്ലതാണ്
തൈര് സാധംക്കെ ഇങ്ങനെ വേറെ ഇങ്ങനെ ഓരോ ഏരിയകളിലൊക്കെ ഉണ്ടാവൂലേ അപ്പൊ അതൊക്കെ നമക്ക് നല്ല ഒരു നല്ല ഇത് കൊടുക്കയിരിക്കും അല്ലെ
ഓഹ് അതൊക്കെ കഴിക്കന്നല്ല ഏറ്റവും നല്ലത് രാവിലെ എണീറ്റിട്ട് നമ്മള് കഴിക്കുന്നത് ഏറ്റവും നല്ലതാ ആ തൈര് കഴിക്കുന്ന നല്ലതാ
ശരീരത്തി ഇങ്ങനെ തണുപ്പിക്കാനൊക്കെ ആയിരിക്കും അല്ലെ
ആ അതെ അതെ അ നമുക്ക് ഈ രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞ നമ്മളൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞൽ കുറച്ച് തൈര് അ കുറച്ച് തണുത്ത തൈയ്ര് എടുത്ത് കഴിക്കുമ്പോ തന്നെ നമ്മുക്ക് ആഹ് എന്താ നമുക്കത് കറക്റ്റ് അറിയാൻ പറ്റും
ആഹ് ശരിം അല്ലേ ഉം
അ അങ്ങെ തൈര് കഴിക്കുമ്പോൾ ഇറങ്ങി പോകുമ്പോ തന്നെ നമുക്ക് തന്നെ ഒരു ഫീല് വരും ഈ തണുത്തങ്ങനെ തണുപ്പങ്ങനെ പോകുമ്പോ ഫീലിങ്ങനെ വരും
ഓക്കേ അപ്പൊ ഈ തൈരിന്റെ വെള്ളമൊക്കെ അല്ലെ മോരും വെള്ളമൊക്കെ
ആഹ് അതെ അതെ അതെ കൂഴ നല്ലതല്ല കാരണം ഇതായ വന്നാല് ഇപ്പോ ചൂടുകാലത്തൊക്കെ അതൊക്കെ കുടിക്കുന്ന ഏറ്റവും നല്ലതാണ്
എന്ന ശരി
ആഹ് ഓക്കേ ഓക്കേ